ഹലോ എന്തക്കടാ സുഖന്നല്ലേ?
എന്താ പണി ഏഹ
ഉ
ഉ ഉ ചായ ഒക്കെ കുടിച്ചോ
അ അത് ശരി
എന്നിട്ട്
ന്തൊക്കെ? കാ ഒന്നുമല്ലട ചായകുടി പ ഇങ്ങനെ കുത്തിരിക്കാ പുറത്ത് പോണം
നാട്ടിന് പുറത്തിറങ്ങി പോകണ്ടോ എങ്ങരപ്പ
അങ്ങനല്ല അങ്ങാടിക്കൊക്കെ ഒന്ന് പോകണ്ടേ ചെങ്ങൈമാരൊക്കെ കാണണ്ടെ പ്പേരെല് ങ്ങനെ കുതിർന്ന് ആകെ ചടപ്പ് രും
ആഹ് രണ്ട് ഞാനൻ ന്താ വെച്ചാല് ഞാൻ പെരേന്റെ അ അങ്ങാടക്ക അല്ല ഇങ്ങനെ എന്നട്ട വിളിച്ചും. എവിടെങ്കിലൊക്കെ പോയിരിക്ക അണ് പോവും എടക്ക് കണ്ട്ന്നറയും ഇക്കാന് ഏഹ് നാട്ടിൽ ഇണ്ട് ന്നറിയിക്കാൻ പോവും എടക്ക് ഇങ്ങനെ ഇരിക്കാൻ എല്ലാതെ കളിക്കാൻ പോവും പിന്നെ കുളിക്കാനൊക്കെ പോം അല്ലാതെ അറിയില്ല ആരിക്കും ഇന്ന് നോമ്പില്ല. അതേമാതിരി നേരെന്നും രാത്രി പൊറത്താണ് രാത്രി ഇങ്ങനെ അറി പൈസകിട്ടും
ആഹ്. കേട്ടോ അങ്ങമാരപ്പം പോലൊടങ്ങിയി പൈസ നല്ലോ പൊട്ടും.
അങ്ങനൊന്നുറ പൊഠിച്ചാ തോന്നൂല ഇപ്പോ വെറുതേ വണ്ടിയെട്ത്ത് ഇപ്പോ ഒരാവശ്യം ഉണ്ടാവൂല. കുറെ പെട്രോള്ണ്ട എന്നാ ഒന്ന് പോയിട്ട വരാനൊക്കെ പറയും.
മ് മ് നൂർപ്യക്ക് പെട്രോളടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ പറിം മേ ചായുടിക്കാൻ പോവാ. ഓരോ മൂഡിലും മന്തിക്കാൻ പോവ അതൊക്കെ ണ്ടാവും. പുതിയ സ്പോട്ട്ണ്ടാവും അവടെ പൂവാ അതൊ ഇക്കന്ന ഇണ്ടാവ പൈസത്തേവാണ്
അല്ല ഇജ്ജിപ്പം എന്താ ചെയ്യണേ
അറിയില്ല
മ്
ടാസ്ക്ക് ഇങ്ങനെ ഓൺലൈനി നിക്കാണ്
ആഹ് എന്ത് ക്ലാസ് എന്താന്റെ പ്ലാന്
ഞാന് ഇപ്പോ പി ജി ഹിസ്റ്ററി എടുത്തു. ഇപ്പോ ബി എഡ് എടുക്കണം എന്നൊരു പ്ലാൻ ഇതിൽ പെട്ട സ്ഥലങ്ങളെക്കറിയാം
മ്മ്
ഏഹ്
ആഹ് ശരി ന്ന്ട്ട്എന്തേ ക്കെ നടക്കുണ്ടോ വല്ലോം നടക്കോ
നടക്കണം നടത്തണല്ലോ അയ്നിപ്പോ ഇപ്പം പഠിക്കണം
മ് മ്
കൊറച്ചിപ്പോ ഇപ്പോ നല്ല നല്ല യൂണിവേഴ്സിറ്റി
ആഹ് ആഹ് സൗണ്ട് കുറവുണ്ടല്ലോ.
സൗണ്ട് തീരെ കേക്കില്ല.
മ് കൊറച്ച് കൊറവാ ക്ലിയർ കൊറവാ
ഇപ്പ കേക്ക്ണ്ടോ
ആഹ് ഇപ്പോ ഓക്കെയാണ് അതെന്തേ.
അത് മ്പേഗ്രൗണ്ട് വോയ്സ് ഇണ്ടോ
ഇല്ല ഇല്ല ഇല്ല ഇപ്പ നല്ല ക്ലിയറാണ്
ആഹ് ആഹ് ആഹ് അല്ല നേരത്തണ്ടായിരുന്നോ ബാക്ക്ഗ്രൗണ്ട് നോയിസ്.
ആഹ് നേർത്തെ ഒരു കരകര എടക്ക് എടക്ക് ണ്ടായിരുന്നു
മറ്റേ ഫേനാണ് ആഹ് ലെയ്റ്റാവോന്നറില്ല ആഹ് ആഹ് ആഹ്
എന്തക്കേ ന്ന്ട്ട്
പിന്നെ വേറെന്താ
മം
വേറെ ഇജിപ്പോം എന്താ ഓൺലൈൻ ക്ലാസ്സ് അറ്റൻഡ് ചെയ്ല ണ്ട് ന്നാണോ പറഞ്ഞെ
ഓൺലൈൻ ക്ലാസ് ആടെ നടക്കണ്ട് അറ്റൻ്റ് ചെയ്യണ്ട അറ്റൻഡൻസിന് റിപ്പോർട്ട് വന്നേനു ഗ്രൂപ്പില് സാർ ഇട്ടീന്യു ഏഹ് നിങ്ങളൊക്കെ ചെറിയ കുട്ടികളല്ല കുറച്ച് വെച്ച് ഏ വല്യ മത്സ്യന്മാരാണ് എന്നിട്ട് അറ്റൻഡൻസ് റിപ്പോർട്ടന് പൂജ്യം അ കൊറെക്കാര്ണ്ട് ഏ സാ അറ്റൻ്റ് ചെയ്യാത്ത അതൊരു ചടുപ്പാണ് ഇപ്പൊ ഡാണ്ട് ക്ഷേ നമുക്ക്ന്താ ശ്രദ്ധിക്കാനും അല്ലെങ്ക അഴിമക്ക് തിരിയാനും തോന്ന്ണ്ല്ല
ഉമ് ഉമ് അതാണ് ഈ ഓൺലൈൻ അയാൾ രുത് മറ്റതാവ മ്പോ പേരെന്ന എന്താ പോവാത്ത പോവാത്തന്ന് വെച്ചാണ്ട് പേരെന്ന് പൊറത്തിർങ്ങും പക്ഷെ ക്ലസ്ക്ക ത്തു പാറങ്ങാടിൽ മടൊക്കെ ഉണ്ടവാ
അയിന് ചെലവന്ന ചെലവുണ്ട് ഡിസ്റ്റൻസ ആ വൊ ചെലവ് കുറവാണ്
ഉമ് ഇതാപ്പ ചെലവ് കുറയും പിന്നെ അയില് കൊറെ വള്ളികളും വരാണ്ടാവും അതൊന്നും ഇണ്ടാവല
ആണ്ട് പേരീത്തെ പണി മൊത്തം എടുക്കേണ്ടിരും പേരീന്ന് അങ്ങനത്തെ ഇല്യാ ഉണ്ടാവോ
ആഹ് എളാമാന്റോടെ പോവണ്ടാവും മൂത്തന്മാന്റോടെ പോവണ്ടാവും പരൊക്കെ സാധനം കൊണ്ടരണ്ട അങ്ങനെ കൊറെ ചെ ണ്ടാവ എന്തായാലും എവിടെങ്കിലും എന്തെങ്കിലുക്കെ നമ്മക്ക് ഇണ്ടാവും
പേരെ വിട്ടാലാണ് ഇപ്പോ പേരുന്റെ വില മനസിലാവ ഇപ്പൊ ബാംഗലൂര് പോയി പഠിച്ച്ണേ ച്ചെങ്ങയിമാര് കൊറെണ്ട് ഒരു മറ്റേ ഏ ലീവിനൊക്കെ വരുമ്പോ കാണാം മണ്ടിപ്പാഞ്ഞ് വര് ഏത് എത്ര തിരക്കുള്ള പിന്നെ ചെലര് ബസ് ബുക്ക് ചെയ്യുന്നവരുണ്ട് അത് നാ എന്താണ് മാറിന്ന അറിയു നാട്ടത്തെ ജീവിതം എത്ര സുഖനുന്ന്
ഉം ഉം ആഹ് നമ്മളിങ്ങനെ ബടെ ഇങ്ങങ് നിൽക്കുമ്പോൾ നമ്മുക്ക് പുറത്തു ഇവിടത്തിന്റെ വില അറിയില്ല കുറച്ചാണ്ട് പോയാലേ നമുക്ക് തിരിയുള്ളൂ
ഞാനിപ്പ എന്ത് ചെയ്യടാ ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പ എന്ത ചെയ്യാ ന്ന് ആലോചിത്തർക്ക ആ
കഴനി നി ഇനി എന്തെന്ന് പറഞ്ഞ പരസ്യം കാണലുണ്ട്
ഏഹ് ആഹ് ഇത് പ്പ ഞ്ഞി ആഹ് ഇനിയിപ്പോ പരസ്യം മാറും ഇനി പരസ്യം മാറും അല്ല ഗോറിത മൊത്തം മാറും ഈ ഡിഗ്രി കഴിഞ്ഞു നിങ്ങൾക്ക് ത് ഫോൺ ഇപ്പൊ കേട്ടിണ്ടവും ഇനി ഫുള്ള് അതേക്കാം പരസ്യം
ആഹ്
ഡിഗ്രി ക്വാളിഫിക്കേഷൻ മതി നിങ്ങൾക്ക് ഇതാവാ ഇതാവാ മറ്റേതാവാ അങ്ങനെ ഉണ്ടോ
ഉമ് എന്തേലും കാണ്ണാ എനിക്ക് അങ്ങനെ ഇന്നതാണെന്നുള്ള പ്ലാനൊന്നു നിക്ക് ഏറ്റവും കൂടുതൽ പൈസ ട്ടുന്ന പരിപാടി എന്താണ് അതിൽ ത്തിപ്പടണ്ണം എനിക്ക് അത്രേയുള്ളൂ
ആഹ് പൈസക്കാര
പൈസക്കാരനാ വന്ന നാട്
അപ്പൊ പിന്നെ ഇപ്പൊ ഡാഡിക്ക് എന്താ പരിവാടി
ഭാര്യക്ക് പ്രത്യേകിച്ച് പണിയൊന്നു ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇൻക്കെങ്കിലും ഒന്ന് പൈസ
പണിയില്ലാന്നോ ഏ ഒരു ഒരു പണിയില്ലേ
ഇല്ല ഐ മീൻസ് അങ്ങനെ പോക്ണ്ട് അങ്ങാടി പോകും വരും അങ്ങാടി പോകും പോരും
അപ്പൊ പെരിത്തെ കാര്യം നോക്കല് ഇജോ അതോ ഏട്ടണ്ടോ
ഏട്ടന് ആ ഏട്ടം ഗൾഫ്ണ്ട് ഓന് എന്തെങ്കിലും ക്കെങ്ങെനെ അയച് തരും. അയിനോട്ങ്ങനെ പോകും ഉം
ഇല്ലേ പണിക്കൊന്നും വിട്ടില്ലേ
ഞാനൊക്കെ ഇൻക്കൊക്കെ എന്ധെ പൈസക്കാവശ്യണ്ടെങ്കിൽ കാറ്ററിംഗ് ഉണ്ടല്ലോ
കാറ്ററിംഗോ
ഉം
അത് എത്രചീട്ട പോവലേ
കാറ്ററിങ് പിന്നെ ചങ്ങായിമാരിപ്പോ ഓരോരോ വർക്കുകളൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ ഇങ്ങനെ പറയും അയിനൊക്കെ ഇങ്ങനെ പോണ് നിനക്ക് കിട്ടു അല്ലാതാടാ നമ്മള് ഇത്രേ ആയിട്ട് ഇനിയിപ്പോ പെരക്കാരോട് പൈസ ചോയ്ക്ക ന്ന് പറഞ്ഞ മോസല്ലേ
മോശാണ് പക്ഷേ പൈസ വല്യ വല്യ പൈസകളൊക്കെണ്ടാവും ഡിഗ്രിക്ക് ഇപ്പൊ ആറായിരം അടക്ക
ആഹ് അതൊക്കെ ചോയ്ച്ചും. പിന്നെ ത്താ ഞാൻ അങ്ങനെല്ലേ പറഞ്ഞെ ഞമ്മക്ക് ചില്ലി ചില്ലി കാശുകൾ ആവശ്യണ്ടാവുലേ അത് മാടി പെരയൊന്നുവെച്ച് പിന്നെ എന്തുണ്ടാ പേരെക്കെട്ക്ക് ഓരോന്ന് സാധനം വാങ്ങി കൊണ്ടരണ്ടാവുല്ലോ
ഉം അയിനോക്കോ
ആഹ് അയില് എഴുപത് നൂറ് ഉർപ്യെന്റെ സാനം എഴുപതു ഉർപ്യെക്ക് വാങ്ങാണെങ്കിൽ മുപ്പർപ്യ
യാ അമ്മ അത് അപഹരം അത് അപഹരിക്കും
അങ്ങനെയൊക്കെന്നെ
അതെയോ അടിപൊളി നല്ല
അതും കൊറെ ട്രിക്ക്ണ്ടയില് പൊതുവെ എടുക്കരുതേ. കുറച്ച് അരിയൊക്കെ വാ അങ്ങനെ കൊറെേ സാധനങ്ങള് വാങ്ങാറില്ലേ അയിന്നൊക്കെ എങ്ങനെയാണ്
ആഹ് അല്ല എത്രേ ചോദിച്ചല്ലോ മൊത്തത്തില് ചോദിച്ചല്ലേ
ആഹ് അതന്നെ. അതാണ്ട് കൊടു ഒക്കെ തൂക്കപ്പോല് ഓൽക്ക് തിരില്ലല്ലോ. അങ്ങനെയൊക്കെന്നെ
ഉം
ജീവി ച്ച് പോണ്ട
നല്ല നല്ല നല്ല നല്ല കുട്ട്യാട്ടോ പേരക്കാരറിയണ്ട പോവാണ്ടിച്ചും
പിന്നെ
ഉം എല്ലാ നിങ്ങളെപ്പത്ര ആൾക്കാര
ഞാനും ഏട്ടനും പിന്നെ ഒരു അനിയനും ഒരു അനിയത്തി
അനിയനും അനിയത്തി ഉണ്ടോ അവടെ ഓ അക്കാര്യം ചെലവുണ്ടാവോല്ലോ ഇജി ഇപ്പോ വെയിലായിക്കാരാല്ലോ ഇതോക്കൊ അന്റെ ഏട്ടന് ചെയ്താലും
ആഹ് ഏട്ടന് ഇല്ലാത്തോണ്ട് ഇപ്പോ കുഴപ്പല്ല വണ്ടി കാര്യൊക്കെ ഞാൻ നോക്കും ഓൻ വന്നാ പണി പാളും ആ ഓൻ പാടും ഓൻ അവുടെ മെലെ പോയി കഷ്ടപ്പെട നമ്മക്കും വേണ്ടിട്ട്
അത് കൊള്ളാം അടുത്തല്ല ഇജ്ജ് എന്തായി ഇജ്ജ് ഇപ്പൊ അൻൻ്റെ പടിപ്പെന്ന കയ്യ അന്ടെ കയ്യൂലെ
ഉം ഇൻക്കറിയില്ല ഇൻക്ക് ഇന്നെ കുറിച്ച് വല്യ പ്ലാനിങ്ങൊന്നുല്ല. അങ്ങനെ പോണ്
ആഹ് പൈസ പൈസ വെണലെ
ആഹ് പൈസ വേണം ഏതായാലും ഡിഗ്രി കയിയട്ടെ ന്നിട്ടഎങ്ങട്ടെങ്കിലക്കെ തിരിയണം ഓനോടൊക്കെ ചോയിചാണ്ട് എന്ടെലും നല്ലതില് എത്തിപ്പെടണം ആഹ് ഡിഗ്രി ആഹ് കഴിഞ്ഞു അല്ല ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ഓനോട് ചോദിച്ചു നോക്കണം
അനെ എന്താ പ്ലാൻ എന്താ അങ്ങനെയന്താ എ എന്റെ ഒരു പൂതിണ്ടാവല്ലോ
എനിക്ക് എന്തെങ്കിലുമൊക്കെ അക്കൗണ്ടിങ്ങോ അങ്ങനത്തെ എന്തേലുമൊക്കെ സംഭവം നോക്കണം
അക്കൗണ്ടിങ്ങോ അക അങ്ങനെ എന്താറിയോ മാത്‍സ് അങ്ങനത്തെ കാര്യം ബികോം അങ്ങനെ
ആഹ് ബികോം അല്ലെങ്കിൽ എനിക്കത് നല്ല ഇൻട്രസ്റ്റ് ഉള്ള എരിയാണ് നമ്മളെ ബി എ ആണ് ഞാൻ പഠിച്ച പക്ഷേ എനിക്ക് ഡിഗ്രി ബി എ ആണ് പക്ഷെ എനിക്ക് ബി കോം അതില് കമ്പൾസറി ആയിട്ട് വരണം ഇംഗ്ലീഷ് വിഷയമൊക്കെ എല്ലാ മാക്സ് ഇഷു എക്കണോമിക്സ് അതൊക്കെഇൻക്ക് നല്ലോം പോക്കും ഏ അക്കൗണ്ടിങ്ങിന്റെ ഏന്തങ്കിലും കോഴ്സ് ഇങ്ങനെ പഠി ച്ചാണ്ട് ഒന്നോട് ചോദിച്ചാണ്ട് അവടെവേടെങ്കിലും കയറിനോക്കണം എന്ന് വിചാരിച്ചിട്ടണ്ട് നോക്കട്ടെ
ആഹ് ന്നായ്ക്കോട്ടെ ഡാ
ആഹ് ന്നായിക്കോട്ടെ